ഹലോ
ആഹ്
ആഹ് കേക്ക്ണിലേ
ആഹ് ഇപ്പങ്ങള് വിളിച്ച് വെച്ചതാണല്ലോ അല്ലെ ആഹ് ഞ്ഞി വേഗം പറഞ്ഞാളി അല്ലെങ്കിലിങ്ങളെ ത് കഴിയും
ആഹ് ഐക്കോട്ടെ ഇതീക്കാണ്ലെ ഇപ്പൊ വിൾച്ചത്
ആഹ് ആഹ്
ആഹ് ആഹ് ആഹ് ഞാം വേറെ നമ്പറാര്തി
ആയ് ശെരി ഞാന് ഇട്ക്കാതിര്ന്നാലത് കൊഴപ്പാകും വിചാരിച്ചു പിന്നേട് പിന്നെന്തൊക്കെയാ ആഹ് ആഹ് പിന്നെന്തൊക്കെ
ആഹ് വേറെന്താ അങ്ങനെ പോണ് എന്താപ്പ ഞാന് പിന്നെ ആഹ് നമ്പറ്മ്മക്കും ശ്രദ്ധിച്ചില
ആയ്ശെരി ആഹ്
ആഹ് ആഹ്
കുട്ട്യാളെന്താ പാട്ടൊക്കെ ഇട്ട്ണ്
വേറെ ആഹ് അപ്പൊ ഫോണ്മ്മക്കെത്ത്യോരാള്
ആഹ് ശെരി ഏഹ്
ഇപ്പ ഫോണ്മ്മക്കെത്തി പറയാ ഇങ്ങളെന്താ വീട്ട്ല് ഏന്തേലും വർക്കെയ്യ്ണ്ണ്ടോ
ഇല്ല വർക്ക് ചെയ്യ്ണില്ല വർക്ക് ചെയ്യ്ണില്ല ഞാൻ കുട്ട്യാക്ക് ട്യൂഷനൊക്കെ ഇട്ത്തീര്ന്നു
ആഹ് ആഹ് തന്നെ ആഹ് അങ്ങനെക്കെ തന്നാകുമ്പോ ഏഹ് ഏഹ് ആഹ് വടെ പഠിച്ച ഒരുപാട് എന്താ ബി എഡ്ഡോക്കെ കഴിഞ്ഞതാ
ഡിഗ്രീയ് കംപ്ലീ റ്റാക്കിട്ടുള്ളൂ പിന്നെ പോയിട്ടില്ല പിന്നെ പി എസ് സി ഒക്കെ ഇങ്ങനെ എയ്തും ഉം അങ്ങനെക്കെ ഉം
ആഹ് ആഹ്
അങ്ങനെ ആഹ്
പിന്നെ എന്താന്നൊയ്ച്ചാല് പിന്നെ ഞമ്മക്ക് സമയം ണ്ടാവൂലല്ലോ പിന്നെ ഞമ്മള് അങ്ങനെ
ഇന്ന്പ്പതൊക്കെ ഡിസ്റ്റൻസായിട്ട് ചെയ് ചെയ്യാലോലെ പി ജിം ആഹ് അങ്ങനെന്തേങ്കിലൊക്കെ നോക്ക്യാ ഉം
നോക്കീറ്റില്ലേ നമ്മള് പഴേ സിലബസേയ്ന്നു കുട്ട്യാളൊക്കെ വെൽതായ്ലെ അപ്പ പിന്നെ ആഹ് ട്ടെ ച്ച് വ്ട്ടാ പിന്നമ്മള് നോക്കൂല പഠിക്കൂല ആഹ് ആഹ് ആഹ് ആഹ് ടച്ച് വ്ട്ടാ പിന്നമ്മള് ആര് ആഹ് ആഹ് പിന്നെ ആര് പറഞ്ഞിട്ടും കാര്യല്ല ഞമ്മള് പോവൂല്ല ആഹ് അതാണ് പിന്നെന്താന്നൊയ്ച്ചാ കുട്ട്യാക്ക് നല്ലോം പർഞ്ഞോട്ക്കാൻ കയ്യോല്ലോ അത് മതിജാര്ച്ചു ഞാൻ ഓൽക്ക് ഓലെന്ത് സംശയം ഞമ്മക്ക്
ആഹ് ഞമ്മക്കെന്തെങ്കിലും പഠിച്ചാലെന്തറിയോ ഇപ്പത്തെ കാലത്തങ്ങനല്ലാതെ ഞമ്മക്ക് ഞമ്മളെ കുട്ട്യാളെ താകാ ക്കാൻ കയൂല്ല കൊർച്ചൊക്കെ നമ്മളെന്തേലും അറിയാതെ കുട്ട്
സാധനം വങ്ങാ ചെന്നപ്പോ ഒരാള് പറയാ ഐന്റെ മോളെ ഉം എന്താപ്പം പറയാ ഖത്തറിലാണെല്ലോ ഐന്റെ മോള് ന്ന്ട്ട് കുട്ട്യാളെ സ്കൂളിൽ ഇട്ക്കണെങ്കില് ഉം മോളെ ആദ്യം ഇന്റർവ്യൂ ചെയ്ത് ന്ന് അങ്ങനെ ണ്ടല്ലോ മോളെ ഇന്റർവ്യൂ ചെയ്ത്ട്ടാണ് കുട്ട്യാളെ ഇട് എത്തിട്ടുള്ളൂന്ന് അപ്പൊ പഠിപ്പ് ആ ആ ആ കയോന്നറിയാൻ അപ്പൊ ഉം പഠിച്ചയ്യിനോട് കാര്യൊക്കെ ഉണ്ട് ഉം മനുഷ്യരോട് കാര്യല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ആഹ് ആഹ് അതെന്നേ അതെന്നേ പിന്നെ ഒരു ഫോമ് ഫില്ല് ചെയ്യാനോ അല്ലെ ഒരു ഫോമ പൂരിപ്പിക്കാനോ ഒന്നും ഞമ്മക്ക് ആ രിം ഒരു സഹായം വേണ്ടല്ലോ
ഏഹ് അങ്ങനെ ഇപ്പൊ നമ്മളെ ഇട വിെള്ളവലൊക്കെ അധികം അങ്ങനെ വേരലൊക്കെ ഉണ്ട അമ്മരത്ത കൊക്കേ ക്കെ ചെയ്തരുും അങ്ങനെ പറഞ്ഞരു ഓലിക്ക് അതെ പോലുള്ള കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ എടുക്ക എടക്ക് വന്ന് ചോദിച്ചും അങ്ങനെ ചെയ്യതരോ പറഞ്ഞരോ അപ്പ അതൊക്ക പഠിച്ച് ചാലി നമുക്ക് എന്തൊരു സുഖ അയിന ഒരാളത്തേക്ക് പോണ ഭയങ്കര ഗതി കേട് അല്ലേ
ആഹ് അതെന്നേ
ആഹ്
ഉം ഇപ്പൊ മഴ ചോർന്നിണ്ടാവൂലേ അവിടെ ങ്ങളവിടെ മ മയ ചോർന്നില്ലേ
മയല്ല ഇപ്പ മയല്ല അന്ന് രാവിലെ തൊട്ട് മയ്യേണ് ഇപ്പില്ല
ആഹ്
ഇപ്പ മഴൊക്കെ പോയി തെളിച്ചണ്ട് ചെറുതായിട്ടൊക്കെ ഒരു വെളിച്ചം വെച്ചക്കണ് തിരുമ്പിയ തൊന്ന് തിരുമ്പിയിട്ടുവില്ല ഒക്കെ അഴെ അവിടെ വെച്ച് തിരുമ്പ
ഇൾ എന്ത പ്പൊ പി മയ വല്ലോ ഇതാ വെള്ളം ഇണ്ടാവോയ്യിച്ച വീട്ടില് അങ്ങനെയല്ലോ വീ ആഹ് ഒര് പുല്ണ്ടാവോ ആഹ് ല്ലല്ലേ ആഹ് ആഹ് ആ ആ അല്ല വീട്ടിന്റെ ഉള്ളിലാന്ന് ചിലപ്പോ നല്ല മഴെ എന്താലി ഇങ്ങനെ വെള്ളം കേറുന്നല്ലേ ആ വെള്ളം കേറൂല്ല ല്ലേ പൂലുണ്ട് ആ ആ് ആഹ് ആ് ഉണ്ടാവും ആ് വിയർപ്പ് പൊടിഞ്ഞ പോ ആഹ് ഇല്ലല്ലേ ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനത്തെ പ്രശ്നൊന്നുല്ല ഉം നമ്മള് തൊടച്ചാലും ഒരു ഇത് ഉണ്ടാവുല കന ഒരു ആഹ് ഇല്ലല്ല വെള്ളം കേറുല്ല ഞങ്ങളെ കൊറച്ച് പൊറത്തൊക്കെ പാടവും അങ്ങനെയൊക്കെണ്ട് പിന്നെ എന്റെ ഒരു അങ്ങന്റെ വീട്ടിക്ക് കയ്യ് ഒരു ഈ നല്ല മഴ ഇതിന്റെ മുന്നൊരു പ്രാവശ്യം കഴിഞ്ഞ സെർല എന്റെ മുമ്പത്തെ വർഷം എന്റെ വീട്ടിക്കൊക്കെ വെള്ളം കേറി ഉം അങ്ങനെ ഓല പാടത്തിന്റെ വക്കാണ് ഓലോ
ആഹ് ആഹ്
അപ്പ അങ്ങനെ അന്ന ഓല വീട്ടി ക്കൊക്കെ ആകെ വെള്ളം കയറി സാധനങ്ങളൊക്കെ എല്ലാരും കൂടി എടുത്തച്ച് ങ്ങളവിടെ എങ്ങനെ വെള്ളം കയറണ സ്ഥലം
ഇവിടെ വെള്ളം കേറൊന്നുല്ല പക്ഷെ ഒരു മ മൽ ആ മല മല മല കഴിഞ്ഞിട്ട് ഒരു ഒരു മല അത് പോട്ടെ ആ മല ഞങ്ങക്ക് ഒരു പുതിയാണ്
അങ്ങനണ്ടല്ലോ ആ മലേ വിള്ളല് വന്ന്ണ് പറഞ്ഞാണ്ട് ആ ആ ആ മലക്ക് ആ മലക്ക് വിള്ളല് വന്ന് ണോലോ മലക്കേ വിള്ളല് വന്നണന്ന് പറയാ ആ ആ മലയിൽന്ന് കുറേ മുന്ന കുരു ഉരുൾ പൊട്ടി വന്നിനി ഇന്റെ വീട്ടിൽ ഒക്കെ എന്റെ വീട്ടിലൊക്കെ ദെ വെള്ളം കേറി വെള്ളം കേറി വെള്ളം വന്നിനി പിന്നെ ഇന്റെ നാത്തുന്റെ വീടൊക്കെ വെള്ളത്തില് മുങ്ങും ഏ ഏത് ഒന്നന്ന് ഇവിടെ ഒന്ന് ആ മറ്റേ ഇതില്ല വയനാട്ട് ത്തെ ആ ഒരു ഇതിന്റെ ഏരിയയാണ് മുക്കം ഭാഗത്തഒക്കെ ണ്ടോലോ ആ മറ്റേ ച്ചു ഇരിവഴിഞ്ഞി പുഴ ഉണ്ടല്ലേ ഇരിവഴിഞ്ഞി ഇരിവഴിഞ്ഞി പുഴ കേട്ടില്ലേ ആ പുഴ
ആഹ്
വെള്ളപ്പൊക്കം ഉണ്ടാവും ആ പുഴെ
ആഹ് ആഹ്
മ്മ് അങ്ങത്തൊക്കെ ആവുമ്പ പേടിയാണ് നമ്മുക്ക് ബുദ്ധിമുട്ടാണ്
ഒക്കെ നന്നാകാന്
അത് ഞാൻ ഒരു തീല് പറഞ്ഞതാ
ട്ടെല്ലോ ആഹ് സ എന്നാ പിന്നെ പെട്ടെന്ന് വെള്ളം കേറുമ്പോ പെട്ടെന്ന് തന്നെ ആഹ് ആഹ് ഏ അനിയത്തി ഇപ്പ വന്നതാ ഇപ്പൊ വരിയാ
ആഹ് ഓള് പോകെണ് പറയാൻ വന്നതാ ഓള് വന്നട്ട് കൊറച്ച് നേരായി എന്നിട്ട് പിന്നെ ഉമ്മാന്റെ വീടിന്റെ അടുത്ത് അടുത്താണ് ഞാന്
അപ്പോൾ ഓൾ അങ്ങോട്ട് വന്നപ്പോ എന്താ കണ്ടിന് ഓള് പോകുകാണ് പറിയൻ വന്നത ഓള് കുട്ടികളെമ് കൊണ്ട് വന്നേ ഓള് സ്കൂൾ ടീച്ചറ ആഹ് ഓൾക്ക് പി എസ് സി കിട്ടിയതാ അപ്പോൾ ഇന്ന് ഒയിവല്ലേ അപ്പോളാ മക്കളെ ആയിട്ട് ഇന്ന് ഇങ്ങട്ട് വന്നതാ അയക്കൂടെ ഓളെന്നെ വണ്ടിഓട്ടും സ്കൂട്ടി മെല്ല് കൊണ്ടന്നതാ അപ്പോൾ ഓൾ പോക ന്നറിയ. ആഹ് ആഹ് വണ്ടി മേല് ആക്കുബോ ഓൾക്ക് സ്കൂൾ പോവാൻ സുഖണോ ഓള് പഠിപ്പിക്കുന്ന സ്കൂളിലെ തന്നെ കുട്ടിയാണും
നിങ്ങ നിങ്ങൾ നിങ്ങൾ വണ്ടി ഓട്ടോ സ്കൂട്ടിയൊക്കെ ഓട്ടോ ആഹ് ആഹ്
ഡ്രൈവിങ് ഇനിക്ക് പേടിയ
ആഹ് ഇനക്ക് അങ്ങനെണ്ടായിറ്റോ ആഹ് ഇൻ കു അങ്ങനെ തന്നെ പേടി ഞാനയിന കുറച്ച് നോ
ആഹ് ഇനിക്ക് അയിന് ഓർക്കുപോക്കും ഇവർക്ക് അങ്ങനെ അനിയത്തിക്കു അങ്ങനെ നല്ല പേടിയാന്നെ ഓള് പിന്നെ നിർബന്ധ സാഹചര്യം ആയപ്പോൾ ഓള് അയ്മക്ക് അങ്ങോട്ട് മെനക്കെട്ട് സ്കൂൾക്ക് പോകുമ്പോ എന്നും ബുദ്ധിമുട്ട ഒരു വണ്ടി വിളിച്ചണം എന്നിട്ട് പോകണം അങ്ങനെയെകാ ആയപ്പളെ
ആഹ് ആ
ഒരുപാട് പൈസ ശെരിയാ ഇത് ഇങ്ങനെ ആകുമ്പോ നല്ല എന്താണ് പറഞ്ഞണ്ടോളില
പ്പായിന്റെ സുഖം ചില്ലറയല്ല അല്ലേ അപ്പ അങ്ങനെ പോവുന്ന കൊണ്ടുള്ള സുഖം ചില്ലറയല്ലേ ആഹ്
ആഹ് അതനെ നമ്മുക്ക് അത് ചെയ്യുമ്പോളെ ഇപ്പോഴ നമുക്ക് തോന്ന കുറച്ച് മുന്നേ ചെയ്യടെലെ
ആഹ്
ആഹ് അതന്നെ ഓള് പറയാണ് എന്തൊരു സുഖം ഇങ്ങോട്ടൊന്നും അല്ലെങ്കി വരണെങ്കിഓൾക്ക് ഓളെ പിന്നെ ഹസ്ബന്റിനോട്അവകിഷ്ട്ടി ഓൾക്ക് ഓഴിവിള്ളപ്പളേ വരാൻ പറ്റുള്ളൂ അങ്ങനെ
ആഹ് ആഹ്
അപ്പ പിന്നെ ഓൻ ഇങ്ങനാവുമ്പോ സൊന്തായ്ട്ട് കയ്യുമ്പോങ്ങട് പോരാ
ഉം ആണല്ലെ അയ്ന്തെ
പിന്നെ നിങ്ങ ഓട്ടുല്ലലെ വണ്ടി
ഇല്ലേ ഓട്ടുല ഓട്ടൂലഴിച്ചാല് ൻക്ക് താല്പര്യല്ല തീരെ താല്പര്യല്ല അതുകൊണ്ടാണ് നമുക്കാവശ്യം വന്നീല അതാണ്
പോകുമ്പോ ഭയ്ങ്കര പേടിയ മുന്നിക്കൊരു വണ്ടിയൊക്കെ വന്നാല് ൻക്ക് ഞാനിങ്ങട്ട് ഓലെറിക്കി പുടിച്ചു അപ്പൊ ന്റെ ജേഷ്ടത്തിന്റെ മോനൊക്കെ എന്നോട് പറയന്നെ ചെയ്യാൻ ന്ക്ക് പറ്റൂല്ലാട്ടോ വണ്ടിയോട്ടാന് ന്ക്ക് പേട്യാണ് പറയ്ന്നെ ങ്ഹാ ഓനെയാന്ങ്ങനെ ർഗും വണ്ടി അവിടെ മുന്നേ കണ്ടായി ൻക്കിവ്ടെ തൊടങ്ങും പേടി അതേപോലെ വല്ല്യാ വണ്ടികളക്കെ കണ്ടാലൊക്കെ ൻക്കൊരു വേജാറാ അപ്പൊ അങ്ങൻത്തെ വേജാറൊന്നും പറ്റൂല പറയോന്
അതന്നെ അതന്നെ ആഹ് വൺ ണ്ടിഓട്ടുമ്പളെ നല്ല ധൈര്യം തന്നെ വാണം അല്ലെ അഹ്
ന്നാ ധൈര്യല്ലാത്തോൽക്ക് പറ്റൂലത്
യാ ന്താനിയത്തി യെന്തായ് ആം ഏത് സ്കൂള്ല അങ്ങനെയല്ല ഏ ആഹ് ഐ സ്കൂളോ യൂ പിയാണോ അങ്ങനെ
ആര് മക്കളോ
അല്ല അനിയത്തി ടീച്ചറ് ഹൈസ്കൂളാണോ യൂ പി ആണോ
ആഹ് ഓള് യൂപ്പീല യൂപ്പീഎൽ പ്പി യായോ
ആഹ് ആന്ന്
അവ്വോ ഓളെ കുട്ട്യാളും അവ്ടെന്നാണ് അപ്പൊ പിന്നെ ഓളെന്താട്ടും പിന്നെ
ആഹ് കുട്ട്യാള്
ന്ന്ട്ട്പോകലാണ് വേം ആഹ് വണ്ടിണ്ടാവുമ്പോ പിന്നെ ഒരു പത്ത്ണിയാവുമ്പോ പോയാലും മതിയല്ലോ
ആഹ്ഹഹ ന്നിട്ട് മാറ്റത്തിന് എയ്തി കൊടുത്തതാവൂലേ എട്ത്ക്ക്
ആഹ് ഓളാദ്യം വേറൊര്സ്കൂള്ലേനി പിന്നെ ഓളെന്താട്ടി വേ വ്ട് വീടിന്റെ അട്ത്തെക്ക് പിന്നവള് മാറ്റി ഉം ഉം പിന്നെ ഇപ്പവിടുന്ന് പോകാ വല്യ ദൂരൊന്നുല്ല ന്നാലും അര മണിക്കൂറ് ന് നടക്കാണ്ങ്കി അര മണിക്കൂറ് നടക്കാനന്ന്ല്ല ആഹ് അത്ര അടുതെക്കെ കിട്ടിയോക്ക് ഏതാലും ഓക്ക് സുഗായ്
അത് ശരി
പിന്ന ന്ന്ട്ടെന്തൊക്കെയാ
ങ്ങക്ക് ചോറൊക്കെ വെക്കണോ രാത്രി
ആഹ് വക്കണേയ് ഇന്ന് ഞാന് വാ പിന്നെ ചോറ്ന്ന് വെച്ചത് കയിഞ്ഞ് കൊറച്ചാ വെച്ചത് അപ്പൊ നി വാ രാത്രി ചപ്പാത്തി ണ്ടാക്കാന്ന കെര്തണ് ഹും ചപ്പാത്തി ആയാല്
ആഹ് ചപ്പാത്തി ആമ്പോ ഗ്യാസ്മെന്നെ ചുടലാ ആഹ് ആഹ്
ആഹ് അല്ല ഞാന് ചെലപ്പം അടുപ്പത്ത്ണ്ടാക്കും ചെലപ്പം ഗ്യാസ്മ്മ ചുടും വൈകുന്നേരൊന്നും പിന്നെ തീ അടുപ്പില് പൂട്ടൂല പിന്നെ ഗ്യാസ്മ്മലെന്നെ കുളിയല്ലാം കഴിഞ്ഞാ പിന്നെ തോന്നൂല
ഗ്യാസ് എങ്ങനെ ബുക്ക് ചെ എ പെട്ടെന്ന് ഗ്യാസിനോട് ബുദ് ദ്ധിമുട്ടീനോ ആഹ് ആഹ് ആഹ് ആഹ് അല്ല ഇങ്ങ് രണ്ട് കുറ്റി ണ്ടാവൂലെങ്ങക്ക്
ഇപ്പങ്ങനെയായില്ലേ ദെവസം നാല്പത്തഞ്ച് ദീസം കയ്യണ്ട കിട്ട തലങ്കി ആഹ് പിന്നതൊരു ഗ്യാസില്ലാഞ്ഞാലും കയ്യുല ഈ കുട്ടിയളെ സ്കൂൾക്കൊക്കെ പറഞ്ഞയക്കുമ്പളെ
പിന്നെ കരന്റടുപ്പുക്കെ ള്ളതോണ്ട് ന്നാലും ഗ്യാസിനൊക്കൂലല്ലേ ഏത് കരന്റടുപ്പും ഗ്യാസിനൊക്കൂലറിയ. കരിന്റടുപ്പ്മ വെച്ചാ ഒക്കെ പെട്ടെന്ന് കത്തി കരിയാണ് ഒരു വെള്ളം തിളപ്പി ച്ചാല് ചോറ് തളപ്പിച്ചുറ്റാനും എന്നെ കരന്റടുപ്പറ്റുള്ളൂ. ല്ലേ
ചായക്കും അങ്ങനെ തളപ്പി സധനങ്ങകൊക്കെ പറ്റും ഈ വറവ് ഇടണ അങ്ങനത്തേനും ഒന്നും അഹ്ഒരുചില്ലല്ലോ.
അഹ് എന്നാ ശരിട്ടാത്തെ.
ആഹ് അയിക്കോട്ടെ ആയിക്കോട്ടെ.